ആഹ് ചായകുടിയൊക്കെ ആയോ?
ഇല്ല ചായ കൂടി ആയിട്ടില്ല. അയിനിയിപ്പൊ കൊറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട പോവന്ന് വിചാരിച്ച്. കേൾക്കുന്നുണ്ടോ?
അതെ ആഹ് കേൾക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്
ചായ്ക്ക് എങ്ങനെയ കടി ഉണ്ടാക്കുവോ
ചായക്ക് ഇപ്പൊ രണ്ട് മൂന്നുസായിട്ട് കടിയുണ്ട് ന്ന വെച്ചൽ നമ്മള് ഇത് കട്ട്ലേറ്റ് ഉണ്ടാക്കും.
പെരുന്നാള് കഴിഞ്ഞല്ലോ. ഞങ്ങടെ പെരുന്നാള് കഴിഞ്ഞല്ലോ അപ്പം ഇറച്ചി ക്കെരിപ്പുണ്ട്. അന്നേരം അതങ്ങനെ വേവിച്ച ഫ്രി ഡ്ജിൽ ഇങ്ങനെ ഫ്രീസറിൽ ഇങ്ങനെ വെച്ചേക്കുവ കുറച്ച്ണ്ട്. അന്നേരം ഒരുപാട് ദിവസം ഇങ്ങനെ വെക്കാൻ പറ്റൂലോ അപ്പൊ ചുമ്മാ ഇങ്ങനെ ക കട്ട്ലറ്റും അങ്ങനെയൊക്കെ ഉണ്ടാക്കും. ബീഫ് വെച്ചിട്ടുള്ള അങ്ങനെയണ്ട് കൊഴപ്പില്ല കൊഴപ്പ . ഇങ്ങനെ ഉണ്ട ഉരട്ടി ഇങ്ങനെ ഇത് എല്ലാം സെറ്റാക്കി ഉണ്ടാക്കി ഇങ്ങനെ വെച്ചേക്കുവാ ഒരു രണ്ടു മൂ രണ്ടു ദിവസത്തേക്കുള്ളത്. രണ്ടു ദിവസത്തേക്കുള്ളത്. അപ്പൊ വന്ന് കഴിയുമ്പോ പിള്ളേർ വരുന്ന സമയത്ത ആകുമ്പോഴത്തേക്ക ഇങ്ങനെ ഏ അന്നാക്കി ബ്രെഡ് പൊടിൽ മുക്കിയൊന്ന് പൊരിച്ചെടുക്കും. അപ്പൊ ചൂടോടെ ചൂടോടെ ചായക്ക് കടിക്കാലോ.
ഹം ഹം
ആഹ അതെ ആഹ കൊടുക്കാം വൈകുന്നേരം വരുമ്പോഴത്തേക്കൊക്കെ ഇതൊരു സ്കൂൾ. വരുമ്പ തേ കൊകെ. ആ ഒരു രണ്ടു ദിവസത്തേ കൊക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടാക്കി വെക്കണം.
ഉം അയ് ശര്യാ ഉം
എങ്ങെടുത്തോന്നും പറഞ്ഞണ്ടാ വരുവ
ഉം നല്ല വെശനല്ലെ പിന്നെ ക്ലാസ് എന്തായാലും. പിള്ളേർക്ക് പിന്നെ വിശപ്പിന്റെ ഒരു ഇതൊക്കെയണലോ ഇത്രം കാലം വീട്ടിലിരുന്ന് ഇങ്ങനെ കഴിച്ചിട്ട്. ട്ട് പിന്നെ സ്കൂളിൽ പോയി കൊറേ നേരങ്ങനെ കഴിക്കാതൊക്കിരിക്കുമ്പല്ലേ?
ആഹ് അതെ അതെ സത്യം വീട്ടിലിങ്ങനെ കയറി ഇറങ്ങി ബേക്കറി അതുതൊക്കെ കഴിച്ചിട്ട്. പിന്നെ നമ്മുക്കായാലും അങ്ങനെയാണല്ലോ? എ ആഹ എല്ലാ അടുത്തോക്കും ആയിരുന്നു.
ഹം ഹം
രാവിലെ ഏക്കണ താമസി ച്ചിത്തിരി താമസിച്ച്. ഒക്കെ ആയിരുന്നു ഇനിയിപ്പത് പറ്റൂലല്ലോ? ആ അതേ മഴക്കാലം ആവുമ്പഴത്തെ മഴയും കൂടെ പെയ്യുമ്പോഴ നേരത്തെന്ന് പറഞ്ഞാൽ ചൂടാകുമ്പോഴത്തേക്കും എങ്ങനെങ്കിലും ഒക്കെ ഇതാവുമായിരുന്നു മഴയും കൂടി ആ കുമ്പോഴത്തേക്ക് ഏക്കാനും. മടിയാവും.
ഉം അത് ശരിയാ മഴാവുമ്പോ പിന്നെ അലക്കി ഇടണ്ടേ അല കീട് നോക്കേ വാഷിംഗ് മെഷീൻ ഉള്ളോണ്ട് പിന്നെ കൊഴപ്പില്ലല്ലെ?
ആ അങ്ങനെ പകുതി എന്താ പകുതി ഉണക്കിയിട്ടിട്ടും. അല്ല ആ അല്ലെങ്കി പാന്റെ ന്നും ഉണങ്ങുവേ ഇല്ലല്ലോ?
യൂണിഫോമൊക്കെയാവുബല്ലേ? പിള്ളേർക്ക് പിന്നെ എന്നും വേണന്താനും ഉം
പാന്റൊ ക്കെ ഉണങ്ങാൻ ഭയങ്കര പാടാണല്ലോ?
ഹു ഹു
ആ ടീം ആ നമ്മളൊക്കെന്ന് പറഞ്ഞാ പിന്നെ തേ നനഞ്ഞതൊക്കെയാലും ഒരു വിധത്തിലൊക്കെ തേച്ചുമടക്കിയൊക്കെ കൊണ്ടോ ഇപ്പൊ ഉണങ്ങിത് ഉണങ്ങി ഫ്രഷ് ആയിട്ടൊക്കെ വേണം.
ഹിഹി
പറഞ്ഞാന്നും മനസ്സിലാവൂല്ലല്ലോ.
മ്
അങ്ങ അങ്ങനെ
ഞാന് പിന്നെ ബെ ഡ്ഷീറ്റ് ഇങ്ങെനെ അലക്കിടുമ്പോഴാണ് ബെഡ് ഷീറ്റ് എന്ത് ചെയ്താലും ഉണങ്ങത്തില്ല ഭയങ്കര നല്ല കട്ടിയുള്ള ബെ ഡ്ഷീറ്റ് ഒക്കെയാണ്. ബെഡ്ഷീറ്റ് എന്ത് ചെയ്ത ഒണങ്ങത്തില്ല. മീൻ ഇപ്പൊ പിന്നെ പുറത്തേക്ക് എടുത്തിട്ടാൽ നല്ല വെയിലാണ് മീൻസ് ഡ്രസ്സിന്റെ കളറൊക്കെ പോവും അതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങനെ പുറത്തിടാറില്ല.
ആ ആ അകത്തിടും.
ത്തിട്ട് ഒണക്കലാണ് പതിവ്.
ആ ഞാനും മോള്ല്ങ്ങനെ അകത്ത് ങ്ങനെ ഉ ഷീറ്റുണ്ടേ അവിടെ ഇങ്ങനെ ഇടുവാ അപ്പൊ നല്ല ചൂടുണ്ട്. ഇപ്പ തെളി ആ വെയില് തെളിഞ്ഞ ഒരു വിതൊക്കെ നന്നായിട്ട് ഉണങ്ങി.
ഉം ഇവിടെ പിന്നെ ആ മഴ പെയ്താ.
ഇന്നിപ്പോ മഴ പെയ്തേ ഇല്ല.
ഞങ്ങൾക്ക് ഇന്നലെയായിരുന്നു മഴ ഇന്ന് മഴ പെയ്തിട്ടില്ല ഇന്ന് നല്ല വെയിലാ നോക്കുമ്പം.
ആ സാധാരണ ഇന്ന് നല്ല മഴ പെയ്യ്ണ ദിവസമായിരുന്നു.
ഇന്ന് ക്ലാസി പോവുന്ന ആ പിള്ളേര് ക്ലാസിൽ പോ പണ്ടൊക്കെ നമ്മള് സ്കൂളിൽ പോവുന്നൊക്കെ ഓർത്ത്
ഓ ആണോന്നോ സ്കൂൾ ഞാൻ ഓർക്കണ് ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടിരിക്കുവായിരുന്നു ഇവിടെ ഞങ്ങളൊക്കെ സ്കൂളിൽ പോവുമ്പഴത്തേക്കിനും ആഹ് രാവിലെ ഒര് എട്ട് എട്ടര ആവുമ്പത്തേക്ക് ഇരിണ്ടു മൂടി ഇങ്ങനെ വരും വരും
ആഹ് ഇപ്പൊ പിന്നെ കൊടേടാ ആവശ്യയില്ല തോന്നുന്നു പിള്ളാർക്ക് ജൂലൈ ന്റെമ്മേ ജൂൺലൊന്നും എന്തായാലും മഴയൊന്നും
ഒണ്ട ആഹ് അതന്നെ അല്ല നമ്മള് എന്നിട്ട് ട്ട് ആവു നനഞ്ഞു കുളിച്ചാണല്ലോ സ്കൂളിലേക്ക് പോണത് വണ് അന്നൊന്നും വണ്ടി ഇല്ല കുന്നും മലയൊക്കെ കേറി ആ ഒരു ഇത്
ഉം
കൊടയും ആ പുതിയ കൊടയെക്കെ ഇട്ടോണ്ട് ആ ഒരു ഗമയാണല്ലോ നമുക്ക്
ഉം അതെ പണ്ടിങ്ങനെ എന്താ ഇതാവുന്നെ ആ വെള്ളം ചീറ്റി ഇന്ന് കൂടാനകം പറഞ്ഞിട്ടല്ലേ കൊറെ സംഭവങ്ങള് അനിയന്മാരൊക്കെ എടുത്തോണ്ട് പോകർക്കും ആ അങ്ങനെയൊക്കെ
അന്നത്തെ കാലമൊക്കെ ഓർക്കാൻ മാത്രം ഇന്ന് ക്കേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിള്ളാര ഒന്ന് പുറത്തിറക്കി വിടാൻ പേടിയാവൂല്ലേ
ആഹ്
അതെത്തെ അവസ്ഥയല്ലേ
പിള്ളേരൊക്കെ വീട്ടിലിരുന്ന് ഗെയിമും കളിച്ചല്ലേ അതൊക്കെ ആക കാണുമ്പോ തന്നെ എന്തൊക്കെയോ
വീട്ടിലിരുന്ന് കഴിഞ്ഞിട്ടുണ്ടേ ഫോണും കളിച്ചൊണ്ടിരിക്കും അങ്ങനെ ഒരു പേടി ഏതു സമയം ഫോണാത്ത ക്കത്താണല്ലോ എന്നും പറഞ്ഞ് വയക്കും പറഞ്ഞ് അങ്ങനെ ഇരിക്കും ത് അഡിക്റ്റായി പോവുന്നും പറഞ്ഞ് പിന്നെ പൊറത്ത എറക്കിവിടാൻ അതും പറ്റൂല്ല
നമുക്കാണതെ ഒന്നും പറ്റത്തൂല്ല പിള്ളേർക്ക് ഫോണും കൊടുത്തി ഇങ്ങനെ വീത്താൻ പറ്റത്തില്ല പൊറത്തേക്ക് വിടാൻ പറ്റത്തില്ല
അത് തന്നെ സമൂഹത്തെ പേടിയാണല്ലോ എന്തൊക്കെയോക്കെയോ കേ ക്കണത് പേടിയാകും ഇപ്പ വരുന്ന കാലത്തേക്ക്
അവിടെ എങ്ങനെ റോഡ് സൈഡ് ഒക്കെ ആണോ
ആഹ് റോഡ് സൈഡാ ആഹ് പ്രത്യേകം നോക്കണം ഞങ്ങള് ഏ ആഹ് ചെറിയ പിള്ളോരൊക്കെ പിന്നീ കഞ്ചാവ് അങ്ങനെയൊക്കെ ഒക്കെ ആവുമ്പോഴത്തേക്ക് സ്കൂളിലേക്കൊക്കെ വിടുമ്പഴത്തേക്ക് എപ്പോഴും ഞാൻ പറഞ്ഞു വിടും മോനെ ആരെങ്കിലും അപ്പ പറയും എന്റെ ഉമ്മിയോ ഇത് പ്പിങ്ങനെ പേടിക്കല്ലേ എനിക്കറിയാം പക്ഷെ പക്ഷെ എങ്ങനെ അറിയാവില്ലെ ഏത് സാഹചര്യത്തിലാ വന്ന് പെട് പെടുന്നേന്ന് പറയാൻ പറ്റൂലല്ലോ
അത് സത്യമാണ് നമ്മൾ എന്തൊക്കെയോ എന്തൊക്കെയോ ആലോയിക്കുമ്പളോ ഓരോന്ന് ആലോജിക്കുമ്പോ ഭയങ്കര പേടിയാണ് പണ്ടൊന്ന് പണ്ടൊക്കെ നമുക്ക് വളരെ കൂളായിട്ട് വളരെ സിമ്പിളായിട്ട് ജീവിച്ചു പോവാരുന്നു ഇപ്പൊ എന്തൊക്ക ആലോചിച്ച് പേ അല്ലെ പണ്ടൊക്കെ ഈ ഡ്രഗ്സൊക്കെ ആണേല് ഇപ്പോ അല്ലേ അല്ലേ ഇങ്ങനെയൊക്കെ വന്ന്
അതെ അതെ പണ്ടൊക്കെന്ന് പറഞ്ഞാ ഈ പണ്ട് എങ്ങനെന്ന് പറഞ്ഞാല് ഈ കള്ളും ചാരാ അങ്ങന അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒള്ളു ബ്രാണ്ടി അങ്ങനത്തെ സാധനങ്ങള് അത് സാധാരണ കുടിയന്മാര് എവിടെങ്കിലും കുടിച്ചിട്ട് എവിടെങ്കിലും കയെ ടകു അങ്ങനെ ആ ഒരുത് പീഡനോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല ഇപ്പൊന്ന് പറഞ്ഞാൽ ഒണ്ടായ കൊച്ചിനെ പോലും ആണെന്നില്ല പെണ്ണെന്നില്ലാതെ ഇങ്ങനെ ഉപയോഗിക്കുന്ന സമയം ഇതല്ലേ പേടിയാകും കാലഘട്ടം
അത് ഈ ബംഗാളികളൊക്കെ ഇങ്ങനെ കേരളത്തിലേക്കൊക്കെ വന്ന അവരുടെയൊക്കെ ഇൻ ഫുവൻസ് ആ ഒരു സംഭവം ഒക്കെ അല്ലെ ബംഗാളികളൊക്കെ ഇങ്ങനെ കേരളത്തിലേക്ക് കൂടുതൽ വരാൻ തുടങ്ങിയാ പിന്നെ ഈ ഒഡിഷ ച്ച് അതെ അവര് വര്ന്നത് ഉം അതിന്റെ കൂടെ തന്നെ ഇത് ഇങ്ങനെ വന്നിട്ട് നമ്മുടെക്കെ ആ ഏരിയേലുണ്ട് ഇപ്പൊ എല്ലാ എല്ലാ എന്താണ് ആ ഒരു പ്രായമുള്ള പിള്ളേരൊക്കെ ആണെങ്കിലും
ആഹ്
എല്ലാരു ഇതന്നെ പരുവാടി
ഇല്ല അത് തന്നേ. ഇവ ഇവരൊന്നും ഒരു മനസ്സാക്ഷി ഇല്ലാത്ത പോലത്തെ ആളുകളാണല്ലോ ഒരു കൊ കൊല്ലലായാലും ഇവിട്ത്തെ കൊല്ല്ണൊക്കെ കേട്ട് കഴിഞ്ഞ പേടിയാവൂലെ ഒര് അങ്ങ് എത്ര ന്ന കിലോമീറ്റ്റ് അകലെയാണെങ്കില് ആ കൊ ഇങ്ങനെ കൊന്നൂന്ന് പറഞ്ഞ നമ്മള് വെറച്ചു പോകും
പക്ഷെ ഇങ്ങനെയൊക്കെ ഉള്ളപ്പോളാണ് ഇതൊക്കെ പറഞ്ഞ് പഠിപ്പിക്കേണ്ട ആവശ്യണ്ടല്ലെ ഈ പിള്ളേരെയൊക്കെ ഇതൊക്കെ പറഞ്ഞ് പഠപ്പിച്ച് കൊടുത്താലെ ഇത് മനസിലാവത്തൊള്ളൂ വീട്ടീന്ന് കിട്ടുന്നതിനും ഒക്ക പരിതിയുണ്ട് സ്കൂളിന്നാക്ക്യയാലും പണ്ടൊക്കെ നമുക്കിങ്ങനെ കൊറെ ക്ലാസ്സൊക്കെ കിട്ടില്ലായിരുന്നൊ
ആ അത് തന്നേ
ഞങ്ങ്കൊക്കെ പള്ളിയിലായാലും ഞങ്ങക്ക് വേ ദ പഠാത്തിനൊക്കെ കൊറേ ഇങ്ങനെ പഠിപ്പിക്കും. അത് തെറ്റാണ് ഇത് തെറ്റാണ് ന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ ഇങ്ങനെ പഠപ്പിക്കുവായിരുന്നു അതൊക്കെ കഴിഞ്ഞ് പിന്നെന്താണ് നമുക്ക് ആ ഒര് ബോധം ആ ഒര് സ് ഒര് ഒര് ആ ഒര് ദൈവത്തിന്റെ ആ ഒര് വഴിയൊക്കെ നമുക്ക് വരത്തൊള്ളു ഈ ഒരൂ അതൊക്കെ ഇപ്പെന്താണ് ഇപ്പത്തെ പിള്ളേര് പള്ളീലും പോവുന്നില്ല അതേപോലതന്നെ വേറെ പ്രാർത്ഥനയില്ല ഒന്നുല്ല
ഒരു മതത്തിലും ഒര് ദൈവവിശ്വാസല്ലാത്ത മക്കളാണല്ലൊ വളർന്ന് വരുന്നത്
നമുകൊക്കേന്ന് പറഞ്ഞെന്നെ ഞാ എന്റെ കാര്യൊക്കെ ഞാൻ ആലോയ്ക്കാണെന്ന ക്കങ്ങനെ ആ ഒരു വിദ്യാഭ്യാസം ങ്ങനെ കിട്ടിട്ട്ണ്ടായിരുന്നു. അത് ചെയ്യരുത്ത് ഇത് ചെയ്യരുത് അങ്ങനെ പറഞ്ഞ് പറഞ്ഞതരാൻ കൊറേ ആൾക്കാരുണ്ടായിരുന്നു. പ്പൊ നമ്മള് പറഞിലെ നമ്മളെ മാതാപിതാക്കള് മാത്രംങ്ങനെ പറഞ്ഞിര്ന്നു വേറെ ആരും ഒന്നും പറയുന്നില്ല. സ്കൂളിലൊക്കെയാലും ഇങ്ങനെയൊക്കെ കിട്ട്ന്നുണ്ടോന്നല്ലെ.
ആഹ് പിന്നെ ഞങ്ങടെ ഞ അത്കൊണ്ടങ്ങൾടെ സ്കൂളിലുണ്ടായിരുന്ന ഈ ഈ പള്ളീന്ന് ആൾക്കാര് പറ ന്ന്ട്ട് ഇല്ല പള്ളീന്നല്ല ഈ സിസ്റ്റേഴ്സുമാര് വരുവല്ലൊ. അന്ന്ട്ട് വന്ന്ട്ട്ങ്ങനെ ക്ലാസ്. ന്നട്ടങ്ങ ഞാനൊക്കെ സർക്കാർ സ്കൂളിലാ പഠിച്ചെ എന്നാലും, ഈ ക്ലാസ്സ്ട്‌ക്കാനൊക്കെ ഒരു ഓഹ് ഒര്. രു ക്ലാ ഒരൂ ഒരു വർഷം ഒന്നോ രണ്ടൊ ക്ലാസ് എട്ക്കാനായിട്ട് ഇങ്ങനെ സിസ്റ്റേഴ്സുമാ ട്ടിങ്ങനെ സ്കൂളിന്ന്ങ്ങനെ സെറ്റാക്കുവായിരുന്നു. അപ്പ ഇങ്ങനെ ആൺ പിള്ളാർക്കും പെൺ പിള്ളാർക്കും സപ്പ്റേറ്റ് ക്ലാസ്ടുക്കുവായിരുന്നു.
അതെ. അതിന്റെയൊക്കെ ആഒരു വെലയൊക്കെ നമ്മക്ക് നമ്മക്ക് അപ്പൊന്നും തോന്നില്ലെങ്കിലും അതൊക്കെ പറഞു പഠിപ്പിച്ചത് നമ്മുക്ക് പിന്നീട്. വളരെ നന്നായിട്ട് പോക്ന്ന്ണ്ട് എനിക്കിപ്പൊ ഓക്കെ ആയാലും. അതൊക്കെ ആലോയ്ക്കുമ്പൊ നമുക്ക് മനസ്സിലാവും നമുക്ക് ബോധോള്ളോണ്ട്.
മനസ്സ്ല് ആഹ്.
അല ആഹ് ഒര് സംഭവത്തിലേക്ക് പോകര്ത്. നമുക്ക് വേറെന്തൊക്കെ? പിള്ളേര്ടെ ഇപ്പത്തെ പിള്ളേര്ടെ കാര്യം പറഞ്ഞിട്ട്ണ്ടെ അവർക്ക് നമ്മളെക്കാൾ കൂട്തല പേ അതോണ്ടതോന്ന് എല്ലാ പ്രശ്നങ്ങളു.
കാര്യറിയാ അപ്പ ആഹ് ഒരു വേണങ്കി ഒര് ശുഷ്കാന്തിയായിക്ക്യ അറിയാനുള്ള എന്താ ഇവര്ടെ മാനസികാവസ്ഥ നമക്ക്, അറിയൻ പാടില്ലല്ലൊ.
ആഹ് ചെറിയ പിള്ളേർക്ക് വരെ അറിയാം. എന്താണ് എം ഡി എം എ എന്താണ് സംഭവം എന്താണ് ഡ്രഗ്സ്.
അറയാ അത് തന്നെ, അല്ല ഞാനൊക്കെ ഈ കഴിഞ്ഞ വെ കെ ഈപഠിക്ണ എം ഡി എമ്മെ എന്താണ് അതിന്റെ ഉപയോ ഞാനോർത്ത് ഈ കഞ്ചാവ് ന്നെ ആയിരിക്കും എം ഡി എം എ ഇങ്ങനെയൊക്കെന്ന് പക്ഷെ അത് ശ്വസി വലിച്ച് കേറ്റ അങ്ങനത്തെ സാധനല്ലെ ശ്വസിക്ക്ന്ന സാധന
ഉം.
എ എന്താന്നെച്ചാ എന്റെ ക്ലാസ്സിന് എനിക്കൊരു ഞാനൊരു സൈക്കോളജി പഠിക്കുന്നുണ്ട് അപ്പൊ ആ ഒരു ക്ലാസ്സിലാണ്. ആഹ് ഡ്രഗ്സിന്റെ കാര്യങ്ങളൊക്കെ സാ ഇങ്ങനെ പറഞ്ഞ് തന്നപ്പഴ അതാണ് അപ്പോഴാണ് പഠിക്കണ- എംഡിഎമ്മെ എന്താണ? ഇന്നതെന്താണ് എന്നിങ്ങനെ പഠിക്ക്ണത്.
സത്യത്തില എല്ലാരിം നമ്മടെ കുട്ടികളാന്ന് ഓർത്ട്ട് കാര്യല്ല നമ്മളെല്ലാവരിം വളരെ അല്ലെ?
അതെ അതെ അതെ സ.
നോക്കിലും നമ്മുടെ പിള്ളേരെ നമ്മള് നമ്മള് നമ്മുടെ പിള്ളേരെങ്ങനെ ഭയങ്കര വിശ്വസി ച് അല്ലെ അവരത് ചെയ്യില്ല എന്ന് പറഞ്ഞതാക്കും. പക്ഷെ നമ്മടെ പിള്ളേരായിരിക്കും ഏറ്റവും ഫസ്റ്റ്.
ഒരിക്കലും നമ്മള് നമ്മുടെ മക്കളെ വിശ്വസിക് രുത് വിശ്വസിക്കരുത് ന്ന് പറഞ്ഞാൽ കണ്ണടച്ച് വിശ്വസിക്കരുത്. കണ്ണടച് അവര് പറയുന്നത് സത്യമാണ്ന്ന് നമ്മൾ കണ്ണടച്ച് വിശ്വസിക്കരുത്. ഒരു ചെറിയൊ ഒരു ഇത്- ഉഹ് അവരിലേക്ക് നമ്മള് നോട്ട് ചെയ്ത് വെക്കണം. അല്ലെങ്ക അങ്ങനെയ വച്ചാ പിള്ളേര് മറ്റു പിള്ളേരെ കുറ്റം പറയും, അവനങ്ങനെയ ഇവാനിങ്ങനെയാന്ന് പറുമ്പോ ഞാ മാ അത്ര നല്ലതെന്ന ആ കൊച് പറയുമ്പോഴത്തേക്കും അത് ശരിയാണോ നമ്മളൊന്ന് നോക്കണം, അല്ലെങ്കി നമ്മളൊരു. ഓ എന്റെ കൊച് അങ്ങനൊന്നു ചെയ്യില്ല, എന്റെ കൊച് ക വളരെ ഡീസന്റ് ആണ് അവരെ കുറിച്ചൊക്കെ എന്റെ പിള്ളേർ വന്ന് പറയ പറയുന്നെന്ന് നമ്മള് സ്വയം അഹങ്കരിക്കും പക്ഷെ വിശ്വസിക്കാൻ പറ്റൂല.
കുട്ടികളൊക്കെ കൈവിട്ട് പോയാലും പ്രശ്നാ കുട്ടികൾ കൈവിട്ട് പോയാ തീർന്നു. ആ കയ്യിൽ തന്നെ ഇപ്പളും വെ ചോണ്ട് അങ്ങനെ നോക്കി ആ പിള്ളേരെ വളർന്നാണ് പ്പ ഏറ്റവും വലിയ പണിന്ന എനി യോന്നെ ഇവര് അതെ സമൂഹം.
ഉം. എന്നാ വെച്ചോട്ടെന്ന സ്കൂള് വിട്ട് ചായ കൊടുക്കാറായി. ശരി എന്നാ. ഉം.